ഹലോ
ഹലോ കേക്കണില്ലെ
ആഹ് കേൾക്കുന്നുണ്ട് അനിക്ക് കേൾക്കുന്നില്ലേ
ഉം
ചായക്ക കുടിച്ച
ചായ കുടിച്ചിട്ടില്ല കുടിക്കാൻ നേരം ആവേണേള്ളൂ
കുട്ടികളൊക്കെ എവിട
കുട്ടികൾ ടീവിയാണുണ്ട്
എന്താ ചായക്ക് കടി
ചായക്ക് കടി ഉണ്ടാക്കിട്ടില്യ
എന്താ ഇണ്ടാക്കണ സ്പെഷ്യല്
സ്പെഷ്യല് എന്തുവ
പണിക്ക കയിഞ്ഞ
പിണിക്കെ കഴിഞ്ഞു
ഉ എന്താ പണിപ്പോ
ഒന്നും ഇല്ല്യ
അന്റെ പണികയിഞ്ഞോ
എസ് എസ് ആ എന്റെ പണിയൊക്കെ കയിഞ് ഞാനിവിടെ പൊറത്ത് വന്നതാണ് ഏ
ആഹ പാെറത്ത് വന്നതാണ് ഞാനും മാപ്പിളയും കൂടെ
ഉം എവിടാ
മമ്പുറം വന്നതാ
അവിടന്നാ ഇപ്പ വിളിക്കണ്ട്
ആഹ് അവിടന്നാണ് വിളിക്കുന്ന
ഉം
അത് കേട്ടിക്കണ നിങ്ങള് മമ്പുറം
ഇത്ത മമ്പുറം നേർച്ചക്ക് വന്നതാ
ആഹ ആഹ തുടങ്ങിട്ട് തുടങ്ങിട്ടില്ലല്ലോ
ബുധനാഴ്ച ണ് ർ ഞ്
ആഹ് തുടങ്ങാന് ആവണുള്ളൂ
ഉം
പിന്നെ വേറെ ഉം
പിന്നെന്താ പണി പണിയക്കെ കഴിഞ്ഞില്ലേ
പണി കയ്ഞ്ഞു ഇഞ്ഞ് ഇപ്പ എന്താ
എന്തേ ചോറ്റ്ക്ക് കൂട്ടാൻ കിട്ടി
ക്കാളിക്കറി ഇണ്ടാക്കി
ഏ എന്ത കൂട്ടാന്
കൂട്ടാന തക്കാളിക്കറി മുട്ടയ്ണ്ട്
ആഹ് മീൻ കിട്ടീല്ല ന്ന് മീൻ കിട്ടീട്ട്ല്ലന്ന്
ഹലോ മീ കിട്ടീട്ടില്ല കേൾക്കിണില്യാ
ആഹ് കേക്ക് ണ്ട്
കേൾക്ണില്യാ കേൾക്ണില്ല്യാ ഉ
ആഹ് ഹലോ
ആഹ് മീൻ കിട്ടീല
മീൻ കിട്ടീട്ടില്ല അവിടെ ഇണ്ടോ പോണ വൈക്കലൊക്കെ മീന്
ഇവിടെ പോണ വൈക്കലൊക്കെ നല്ല മീണ്ട് പക്ഷെ ഫ്രഷ അല്ലാത തോണ് ണ് ണ്ട് നല്ല വെലിയാണ് മീൻന് നല്ല മീന് ണ്ട് മത്തിയൊക്കെണ്ട് നല്ലോ
ഏ നല്ലതല്ലാ
നല്ലതല്ലാന്ന അതാ ഇവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞ് കൂട്ടിട്ട് എന്തൊക്കെ വയറ് വേദനിം ഇതൊക്കെ വരുന്നുണ്ട്
ഏ ഇത് വരെ മീന ചീഞ്ഞ മീനാണ് റഞ്ഞ്
ആഹ് പിന്നെ ഈ ഒമാൻ മത്തിയർണ മത്തി ത്തിണ്ടല്ലോ അതുണ്ട് ടപ്പ
ഗൾഫില് മീൻ കിട്ടുന്നില്ല
ഹലോ
ഗൾഫിലൊന്നും മീൻ കിട്ടണില്ലേ പ്പൊക്കേ
പിന്നെ
ആ
അല്ല ത്തിറഞ്ഞഞ് ചീഞ്ഞിക് ണ് പറഞ്ഞു മുർച്ചുമ്പളെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോ
ആ അത് ഈ എന്താണ് ഓരോര് ഈ മരുന്നൊകെട്ട് വരുന്ന മീനായിട്ടാണ് തോന്ന്ണ്ട്
ആ
അങ്ങനെ വരുന്ന മീനാകുമ്പോളാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഏ
ആഹ് അതാണേ
ആഹ്
എന്ത്യേ
ഉം വീട്ട്ക്ക് നിക്കാനൊന്നും പോവേല്യാ
ല്ല്യ പോവലില്ല
സ്കൂളായിട്ട സ്കൂള്ല് വെക്കേഷനില് പോയില്ലായിുന്നാ
ക്കേഷനില് പോയിനി നിക്കലില്ല പോയിക്കാണ്ട് വരും
ആ ന്ക്കാമ്പോക്ക്ണ്ടാവൂല്ലലേ ഞാന് കൊറച്ചീസത്തിന് പോയി വന്ന്
ഉം
വെക്കേഷനോകെ എങ്ങനെ ഇണ്ടായിരുന്നു
വെക്കേഷനൊന്നും കൊഴപ്പല്ലായിരുന്നു കുട്ട്യേളായിട്ട് പുറത്തൊക്കെ പോയിരുന്നു അടുത്തുള്ള പാർക്കിലും അവടിം ഇവിടെക്കെ ജ്ജ് പോയിട്ടില്ലേ
ഞാന് പോയി ചെറുതായിട്ടൊക്ക പോയിനി
ഏ
ഉ ഹലോ കേൾക്ക്‌ണില്ലേ ചെറുതായിട്ടൊക്കെ പോയിനി
കേൾക്ക്‌ണില്ലേ അൻക്ക്
ആ
പറിണത് പറിണത് കേൾക്ക്ണില്ലേ
ഹലോ ചെറുതായിട്ടൊക്കെ ആ
പിന്നെ എന്തൊക്കെ
വേറെ സ്
ഇന്ന് എന്താ ചായക്ക് പൊർത്ത്ന്ന് വാങ്ങാണോ
നോമ്പ്ണ്ട് അപ്പൊ പൊർ പൊർത്ത്ന്ന് വാങ്ങണം പോകുമ്പോ
പൊറോട്ടെ
ഇയ്യ് നോമ്പ്ടുത്ത്ക്ക്ണോ
ഞാൻ നോമ്പ് ഇട്ത്തിട്ടില്ല
ഉ ൻക്ക് നോമ്പ്ണ്ട് ഞാൻ ഒന്നിന്റെ ഔട്ന്ന് എടുത്തതാ
ഉം
റാട്ട വാങ്ങണം ചിക്കൻ കറിയും വെക്കണം ചിക്കൻ വാങ്ങിട്ട് മീൻ വാങ്ങ്ണ റ്റം നല്ലത് ചിക്കൻ വാങ്ങ്ണതെന്നെ ചിക്കന് നല്ല വെലണ്ട് ചിക്കനും മീനൊക്കെ വെലണ്ട്
നി ങ്ങനെ ആയതോ ചിക്കന് വെല കൂടും
ആ കൂടും ചിക്കനന്നെ അധികം കൊണ്ടർല്ല് ഇപ്പൊ ഈ മീൻ ന് വെലായേന്റെഷം
ഉം
നമുക്ക്‌ അവിടന്ന് അടുത്ത്ന്നൊക്കെ കിട്ട് ട്ടോ ചിക്കൻ കിട്ടോ
ആ ചിക്കൻ ഇവിടെ മ് ണ്ട് അങ്ങാടില് ണ്ട്
അത് ഇണ്ട് വടെ രണ്ടോടുത്ത്
ആ
മഴ ഇല്ലലേ ഇന്ന്
മഴ ഇല്ല നല്ല വെയില്
ബൈക്കിലാ പോയത്
ആ ബൈക്കുമ്മെ ബൈക്കുമ്മെ എന്താണ് ചൂട് വെയിലോണ്ടേ നല്ലോണം വെയില് ആ നല്ല ചൂടും ഇണ്ട് മഴയാവ്മ്പൾ ഇപ്രാവശ്യം മഴ പെയ്തിട്ട് തണുത്തിട്ടില്ലല്ലോ
തണുക്കാനായി ആയിട്ടില്ല അപ്പൊത്തിൻ വെയി ഇല്ല രണ്ട് അകെ രണ്ട് മൂന്നാല് ദിവസം ഒന്ന് പെയ്ത് പിന്നെ പെയ്തിട്ടില്ല ആ ആതേ കൊറ തൊട
ആ ആ കൊറവാണ്ന്ന് പർഞ്ഞു അൻക്ക് വെള്ളൊക്കെ ഇണ്ടാവും ലെ അയുടെ ഉ
വെള്ളം
ആ വെള്ളൊക്കെ ഇണ്ടാകൽ ഇണ്ടോ അയുടെ
വള്ളൊക്കെ പൊഴീന്ന്ണ്ട്
ഉ പിന്നെ വെള്ളം വറ്റൽ ഇണ്ടാവുല ലെ അയുടെ
ച്ച പെയ്തോണ്ട് വെള്ളം തന്നെ കൂടി ലെ
ഉ
വെള്ളം കൂടിലെ മഴ പെയ്തോണ്ട്.
മഴ പെയ്തൊണ്ട് ഇഞ് പുഴയിലൊക്കെ നല്ല വെള്ളം ഇണ്ടാവും അയുട്ന്ന് മീനൊന്നും കിട്ടൂലാ പൊഴ മീനൊന്നും കിട്ടൂലാ
ആ കിട്ടും ചെൽപ്പൊക്കെ ഇവര് കൊണ്ടര്ൽ ഇണ്ട്
ഉ
ആ കൂട്ടും
ഏ ആരാ മുറിക്കല്
ഞാൻ മുർക്കു
ഏ അയ് മുറിക്കാൻ കൊറെ അയ് മുറിക്കാൻ കൊറെ പണിയല്ലെ ഏ ഇവടെ എന്റെ വീട്ടിലൊക്കെ കൊട്ന്നിര്ന്ന് ഇന്റെ നാത്തൂനാണ് ഇന്നട്ട് മുറിക്കൽ
ഉം അയ് ഇങ്ങനെ വൈതി വൈതി പോവും
ഏ
വൈതി ക്ക് വൈതി ഇങ്ങനെ തേക്കി പോവും നുർക്കുമ്പളെ പക്ഷെ പൊരിച്ച് കഴിഞ്ഞാ നല്ല രസാണ്
ഇൻക്ക് നല്ല ഇഷ്ടാണ് ഇണ്ടാ
നമ്മള് ഈ മീനിന്റെ രുചിയല്ല അത് വേറെ ടേസ്റ്റാ പൊഴീത്ത മീന് അത് വേറെ ടേസ്റ്റാ ആണ് അറിയ
ആ
ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്കാണ്ട് കഴുകണം ആ ബിലാല് അറിനത്
അല്ലല്ല വേറെന്ന്ണ്ട് ഒരു ഈർക്കൂലിന്റെ മാരി ഏതാണോവോ
ആരാ ഉം
എവിട്ന്നാ ശബ്ദം കേൾക്ണേ അവിടെന്ന് മാറിക്ക്
ആ പിന്നെ
ഏ
വേറെന്തൊക്കെയാ
വേറെന്താ
ഇഞ്എന്താ സ്പെഷ്യല് ഇണ്ടാക്ക്ണേ
പിന്നെന്തേം ഇണ്ടാകണം പയംമ്പോരിയോ
ആ ഇയ്യ് സമൂസക്കെ ഉണ്ടാക്കൊ
ഏ സമൂസ ഒക്കെ ഉണ്ടാക്കും
ഏ സമൂസക്കും ഇതിനൊക്കെ ഒരേ കൂട്ട്ന്നെല്ലേ
ആ
ഏ
ആ അതന്നെ
അ അതല്ലാ നോമ്പിനൊക്കെ സ്പെഷ്യല് ണ്ടാക്കൂലേ ഹലോ
ആ
എന്തക്കെ ഇണ്ടാക്കും
നോമ്പിന് സമൂസ് ആ ഉള്ളി വട
ഉം നേരം ചായക്ക് നൂഡിൽസ് ഇണ്ടായ മതി ഏത് പൊരിക്കടി ഒന്നുംല്ലെങ്കിലും
നൂഡിൽസ് എന്നും നല്ലതല്ല
ആ എന്നും കഴിക്കൂല എൻക്കൊന്നും ഇഷ്ടല്ല മക്കള് നലോണം തിന്നും
ഉം ബര്ക്കൂ ഇഷ്ടല്ല ഞാന് എന്നും കൊണ്ട്
കൂടുതലും വൈന്നാരം തന്നെണ് ണ്ടാക്ക ല്ലേ ചേലോര് രാവിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും
ഉം രാത്രി ഉണ്ടാക്കലണ്ട് ഞാന്
ആ
അത് മക്രൂണി പിന്നെ അയ്ക്ക് ചിക്കൻ എന്തേ വാണം ന്നാലെണ്ടാക്കാൻ പറ്റൂ
ആ മക്രോണിക്ക് പിന്നെ ചിക്കൻ കൂട്ടീങ്ങാണ്ട്ണ്ടാക്ക ന്യൂഡിൽസിക്കു ചിക്കൻ കുട്ടിണ്ടാക്കാലോ
ആ
നൂഡിൽസ് രസാണ് ചിക്കൻ കുട്ടിണ്ടാക്കിയാല്
ആ
ചിക്കൻ കൂട്ടിങ്ങാണ്ട് ഏത് സാധനം ണ്ടാക്കിയാലും ഒരു ടേസ്റ്റാണ്. അങ്ങനൊക്കെ തന്നെ കുട്ട്യാള് കഴി പോവൊള്ളു ഉം എന്നാ ശരി ഞാനേ വിളിക്കാം ട്ടാശരി ന്നാ ഉ